ക്കണില്ലേ? ഹലോ കേക്കണില്ലേ? ആഹ് ഇണ്ട് ഇണ്ട് ആഹ് പിന്ന എന്തൊക്കെയ വിശേഷങ്ങൾ?
നല്ല വി ശേഷം ചോറക്കെ കഴി
സുഖല്ലേ ആഹ് ചോറൊക്കെ കഴിച്ചു. കുട്ടികള് സ്കൂള് വിട്ട് വെര് തെടങ്ങിന് ഇന്ന് പേസല് ഇല്ലെനു സാധാ ചോറ്. ആഹ് ഒരാള് വെര്ന്നു ഒരാക്ക് ഇന്ന് നാട്ട കെട്ടി കൊ
ലെ മീനൊക്കെ ഇണ്ടാ?
ഇന്ന് മീൻ പെ വറ്ത്തതും കുമ്പളങ്ങ്യാ കറിയും ക്യയാവേജ് ഉപ്പേരി അ ചാറ് പപ്പണം.
ഉം
ഇങ്ങക്ക് എന്തൊക്ക്യേ?
ഇവടെ ചെമ്മീന് ഫ്രൈ ആക്കിയത്. പിന്നെ എഹ് ച ക്ക കുരു മുരിങ്ങായിലാ പരി പരിപ്പും കൂടി ഇണ്ട് ഒള്ളാ കറി.
ആഹ് അങ്ങൻത്തെ കറിയും. മഴ ഇണ്ടായിനോ ഇന്ന്?
ഇന്ന് മഴ ഇല്ല ഇന്ന് നല്ല വെയ്ലല്ലെ?
ആഹ് ഇന്ന് നല്ല വെയിലാണ് ഇവടൊക്കെ അതോണ്ട് കൊറേ ദിവസത്തെ ഒണങ്ങാ
ത് ആഹ് ആഹ് തരും രാവിലെ തന്നെ ബെഡ്ഷീറ്റൊക്കാണ്ട് തിരുമ്പി
ആഹ് അത് ചെയ്ത് ഞങ്ങളും ഇവടെ കൊറെ ബെഡ്ഷീറ്റ് എല്ലാര്തും വിരിക്കുന്ന പൊതപ്പള് ഒക്കേണ്ടാര്ന്നു ക്കെ തിര്മ്പി പിന്നെ കുട്ടികള്ടെ ഫാന്റ്കള് ജീൻസിന്റെ ഫാൻ്റ് ഒന്നും ഒണങ്ങിയിട്ട് ഇണ്ടായിര്ന്നില്ല അതൊക്കെ ഒണക്കി ഇണ്ടാക്കി
നല്ല വെയില് ഇണ്ട്ന്നില്ലേ
ആഹ് നല്ല വെയ്ല്ണ്ട് ഇന്ന് രാവിലെ നിക്കല് തൊടങ്ങിയാ അങ്ങനെ മഴയാരുന്നു പിന്നെ കുട്ടികൾ സ്കൂള് വിട്ട് വെര്മ്പേക്ക് എന്തേലും ചായക്ക് കടി ഇണ്ടാക്കുവോ
ആഹ് എടക്ക് ഇണ്ടാക്കും അല്ലെങ്കി ബേക്കറി ഇണ്ടാവും പിന്നെ ബേ
ഉം ചോറ് കയിക്കൂലേ അപ്പോല് വന്നാ
വന്നാ ചെലപ്പ കയിക്കും ചെല
ആഹ് ഉം ഇവടെ എന്ന്വച്ചാല് ചെലപ്പം വെക്കും ഒരാക്ക് തീരെ ചോറ് പറ്റൂല്ലാ സ്കൂള് ട്ട് വന്നാ
ആഹ്
അവർക്ക് വേണ്ടി വെരും മാണം ചായ കടി ബേക്കറിയോ ഉം അല്ലെ രാവി ത്തെ കടി എന്തേലും ഇണ്ടെങ്കി അത് കയിക്കും
ഉം കുട്ടിയോക്കൊന്നും ചോറൊന്നും വല്ല്യ ഇഷ്ടല്ല
ഉം കുട്ടിയോള് പറേയും ഉച്ചക്കും ചോറ് അല്ലേ കയ്ച്ചേ ഇനി രാത്രിയായാലും ചോറ ഏത് നേരോം ചോറാണോ കയ്ക്കണേ കേക്കും ഞങ്ങള് തടി കൂട്തല്ള്ളോര്
ഉം പൊർത്തൊന്നുള്ള എന്തെയ്നെയാണ് നല്ലയിഷ്ട്ടായികാരം
അത് ശരിയാണ് ബിരിയാണിയോ അങ്ങനെള്ള ഫെഷലൊക്കെ വെച്ച് കൊടുത്ത നല്ല ഇഷ്ടാവും
ആഹ്
വേറെന്താ പെരുന്നാളൊക്കെ എങ്ങനെണ്ടായീന്നു?
പെരുന്നാളൊക്കെ അങ്ങട് കഴിഞ്ഞു വീട്ടു പോയി വന്ന് അത്രന്നേ ഉള്ളായിര്ന്ന്
ആഹ് വെക്കേഷനൊക്കെ പോയീന്നോ പൊറത്ത് പോയീന്നോ വെക്കേഷനൊക്കെ
കേഷനില് പൊർത്ത് അങ്ങനെ പോയിട്ടില്യ ഹസ്ബൻഡള്ളന്ന് പോയീന്നു ഊട്ടീല് പോയി
ആഹ് നല്ല ചൂടു വെയിലല്ലേ ഇപ്രാവശ്യം അതുകൊണ്ട് എവിടെക്കും പോവാൻ തോന്നുന്നില്ല
ഇപ്പൊ നല്ല തണുപ്പുണ്ട് മഴെയ്തപ്പള്
ആഹ് മഴ നിന്നാ ചൂടാണ് ഇവിടൊക്കെ
ഉം മഴ നിന്നാല് നല്ല വെയില് ചൂടുണ്ട് വെയിലിലേ വെയിലടിക്കുമ്പോ നല്ല ചൂടുണ്ട്
ആഹ്
ആ കാലാവസ്ഥ ഒരു സുഖണ്ട്
അതെ അതെ അത്ണ്ട് കുട്ടിയള് ഫോണൊക്കെ കണ്ടിരിക്കുവോ
ആഹ് ഫോണ്മ്മേ തന്നെല്ലേ എല്ലാ കുട്ടിയളും
എല്ലാരും അയന്നെയാണ് ഒരു ഗെയിമും കളിച്ചിരിക്കല്ലേ
ഉം ടി വി ണ്ട് ടി വി അത്രായിട്ട് കാണൂല
ടി വി ക്കൊന്നും ഇപ്പോര്ക്ക് ആവശ്യില്ല ഓര്ക്ക് അധികം ഫോണാ വേണ്ടേ ഫോണിന്റെ അഡിക്റ്റാണ് ഇപ്പോരൊക്കെ
ഏഹ്
ഫോണിന്റെ അഡിക്റ്റ് ആയിരിക്കാ ഇപ്പൊ മക്കളൊക്കെ പറയാ
അതന്നെ രാത്രി പഠിക്കുവോ
എവിടെ പറഞ്ഞ് പറഞ്ഞ് ഒന്ന് പഠിക്കും അത് കഴിഞ്ഞാ ഓല് മതറസേത്തന്ന് കുറാന ഓതി അത് കഴിഞ്ഞ പുസ്തകം പഠിക്കണർഞ്ഞ കേക്കുല അപ്പക്ക് ഫോണേ ഫോണേ രാത്രി ഫോണടുക്കാൻ നിക്കൂല ഓര്ക്ക് പഠിക്കണ്ട സമയത്ത് ഓല് പഠിക്കണ്ടേ ഫോണ് കൊടുക്കൂല ഓൽക്ക്
ആഹ്
സ്കൂള്ട്ടന്നാ അയിമെ ഇരിക്കും ആറ് മണി വരെ ഗെയിമളിച്ചിര്ക്കും എന്നിട്ട് ഒന്ന് ഇങ്ങട്ട് കിട്ടുള്ളൂല്ല കയ്യിന്ന് ഫോണ് ഇന്ന് തൊടങ്ങല്ലേ ഇനി പൈമ അയികണ്ടിരിക്കും
ടി വി യിലല്ലേ
ഉം ടിവില് കാണാലോ ആഹ് ടി വി ലൊക്കെ കാണാ ചക്കിം മാങ്ങക്കുള്ള സ്ഥലാ
ചക്കൻ ഇവട ഇല്ല തറവാട്ട്ല് ഇണ്ട് ചക്ക വല്ല്യ ചക്ക നല്ല വലുപ്പള്ള ചക്കാള്ണ്ട്
ആഹ് കൂട്ടാം വെച്ചിട്ടൊന്നുല്ലേ ഇപ്രാവശ്യം ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കൂലേ
വെച്ച്ക്ക്ണ് കൂട്ടാനും പൊരിച്ചൊക്കെ ചെയ്തു
ആഹ്
ങ്ങള് വെക്കൂലെ
ആഹ് ഞങ്ങളു വെക്കും ഞങ്ങളെല്ലാരും കൂടെ കൂടീട്ട് മുത്തച്ചികളും ഞങ്ങളെല്ലാവരും കൂടെ കൂടിട്ട് ഒരോട്ത്താണ്ട് വെക്കും ന്നട്ട് എല്ലോട്ത്ത് കൊടുക്കും ആഹ് അരച്ചിട്ട് തേങ്ങ അരച്ചിട്ടന്നെ വെക്ക
ഉം ഞാൻ എറച്ചിട്ടത് ഞങ്ങള് വെക്കലില്ല ഞാന് വീഡിയോല് കണ്ടു നി ഫേസ്ബുക്കിലോ എയ്ലോ.
ന്നാ എറച്ചിട്ട്ട്ടല്ല ഞങ്ങള് ഞങ്ങള് തേങ്ങ അരച്ച് വെക്കൂല്ലേ അങ്ങനെ വെ ക്കലേ എറച്ചിട്ട്ട്ട് ഞങ്ങള് വെച്ചിട്ടില്ല ചക്കക്കൂട്ടാന് ഉം ആഹ് യാൻ കണ്ടിട്ടില്ല ആ എറച്ചിംപൂളൊക്കെ ഉണ്ടാ
അതേ പോലെ കണ്ടു
ഉം ജയാങ്കൾ ആഹ് അറിയില്ല ഞാനായി കയ്ച്ചോക്കിട്ടില്ല ഞാണ്ടാക്കിയിട്ടുലട്ടോ ഞ് നോക്കി ക്കണം അങ്ങനെ ഉണ്ടങ്കി
ഉം ന്നാ പൂളന്റെ പക പരാവും ഇത് ചക്ക
വേവിച്ച് ഇട് ആണ്ല്ലേ ആ അതെ.
അതെ അതന്നെ എറച്ചിം പൂളിം ഇണ്ടാക്കണായിരി. തേങ്ങ വറുത്ത വറ്ത്തരച്ചികാണ്ടൊക്കെ
ആഹ് അങ്ങനെന്നെ ഉണ്ടാക്കാ
ഉം
ഉം
വൈക വൈകി വൈകുന്നേരം എന്താ ചായ കടി ഉണ്ടാക്കോ
ചെല ദിവസങ്ങളില് പഴം പൊരിയോ ഉണ്ണിയപ്പോ നെയ്യപ്പോ അങ്ങനെക്കെ എന്തെലക്കെ ഇണ്ടാക്കും. കൽത്തപ്പൊ അങ്ങനെക്കെ എന്തേലും ഇണ്ടാക്കി കൊടുക്കും എപ്പളേങ്കിലും എപ്പളും അത് ശീലിപ്പിക്കൂല അഹ്.
ആ ആ ഇങ്ങള് എങ്ങനെ ഇണ്ടാക്കലഹ്? അതെ എന്ന്ണ്ടാക്കാൻ മടിയാണ് കട്ലൈറ്റ് എങ്ങനെ ഇണ്ടാക്ക ഇങ്ങള്?
കട്ലൈറ്റ് ഇന്നാള് ബി ബീഫോണ്ടാ ഇണ്ടാക്കിയത് ഉള്ളിയ് ഉള്ളി ഇതൊക്കെ വാട്ടീട്ട് അങ്ങനെ ബീഫ് ആദ്യം ഒരു മുളക് പൊടി മഞ്ഞപ്പൊടിയക്കെ ഇട്ട് വേവിച്ച്ക്കാണ്ട് ആ വീഫ് ആദ്യം വേവിക്കൂ മിക്സിൽ ഇട്ടൊന്ന് ആണ്ട് കറക്കൂ. എന്ത്ന്റെഷാ
കറക്കും ആ ആ ഉം ഉം അതായിറ്റാണ് അഒക്കെ കൂടെ ഇട്ടാണ്ട് കൊഴക്ക ഇണ്ടാവെ.
ഉം കൊർച്ച് റസ്ക്ക് പൊടി അയിലുടു അപ്പൊന്ന് മാവ് ക ണ്ടാവും ആ മസാലിക്ക് റസ് ക്ക പൊടി കൊർച്ചിടുമ്പളൊരും കൊഴഞ്ഞ് പോവാതെങ്ങനെ നിക്കും.
നിക്ക ആ
അട്ടിണ്ടാവു ഏ
ഉം ഒരു ബലൂ ഇണ്ടാവോല്ലോ കൊഴഞ്ഞ് പോവാതെ റസ്ക്കും പൊടി
ആ ആ അയിൽ ബ്രെഡ് കൂട്ടിയാലും മതി ബ്രെഡ് പൊടിച്ച്ക്കാണ്ട്
ആ പുട്ടിയിലെ മതില്ലേ ഉം
ഉം എന്താണ് ഇങ്ങള് പഴം കൊണ്ട് ഇണ്ടാക്കോ കട്ലൈറ്റ്?
ഇല്ലല്ലോ അതോ അഹ് ഞാൻ ഇണ്ടാക്കിട്ടില്ല.
ഇന്നാള് എന്നോട് ആരാ പറഞ്ഞു നേന്ത്രപഴം കൊണ്ട്ണ്ടാക്കോല്ലോ.
ആഹ്
ഉം ഇങ്ങനെ ആ പുയിങ്ങിട്ടോ ആവിയിലോ എന്തേം ചെയ്ത്ക്കാണ്ട് ഇങ്ങനെ ഒട് ച്ച്കാണ്ടന്നേ തേങ്ങ ഇട്ട് ഇങ്ങനെ
താഹ്
തേങ്ങിട്ട്ക്കാണ്ട് കട്ലൈറ്റിന്റെ രൂപത്തില് പരത്ത. റസ്ക്ക് പൊടി മുക്കി മുട്ടില് മുക്കിയിട്ട് പൊരിക്ക അങ്ങൻതന്നെ.
ആ ഞമ്മള്പ്പം ഇത് കട്ലൈറ്റ് ഇണ്ടാക്ക്ണ പോൽ തന്നെ.
ആഹ്
ണ്ലേ
ഇത് മധുരണ്ടാവും ഒ പൻസാര ഇടും.
ആഹ് ആഹ് പിന്നെ പച്ചക്കറിക്കെ ഇണ്ടാക്കോ കൃഷികളൊക്കെ ഇണ്ടോ?
കൃഷിയാൾണ്ട്
ആ ചെല ദിവസം ചോറ് ചോറൽ ഉം ചെൽപ്പം ചോറ് ണ്ടാക്കും ചെലപ്പം ച പ്പാത്തി അല്ലെങ്കി ദോശ ആ അങ്ങനെ ഇണ്ടല്ലേ. ഉം ഞങ്ങക്കുണ്ട് ചീരാമൊളക് തൈയ്യ് തക്കാളി ഇങ്ങനെ ഇണ്ടാക്കും.
ചീരങ്ങള് ണ്ടാക്കൂ?
ആ ചീര വിത്ത് പായീട്ട് അതെ അതെ ഇപ്രാവശ്യം നല്ല ഇണ്ടായിക്ക്ണ്. ഇല്ല ഇല്ല
ഏ
ണ്ടാക്കണ ഒരു കൊല്ലത്തില് ണ്ടാക്കിയാ പിറ്റേ അതെ അതെ കഴിഞ്ഞൊല്ലം ഞങ്ങൾ ണ്ടാക്കീമേന്ന് വെക്ക ഒരു എന്താണ് ഒരു തൈയ്യവിടെ നിന്ന് മൂത്തീന്ന് അപ്പയ്മ വിത്ത്ണ്ടായിനു അത് വിത്ത്ള് പൊട്ടി തെളിച്ചിട്ട് ഒരുപാട് തൈയ്യ് ണ്ടായിരിക്കണ് ഇ പ്രാശം അപ്പൊ അങ്ങനെ ഒരുപാട് തൈയ്യള്ണ്ട് ഞങ്ങക്ക് ഏ ഏ ഏ
വേർണ്ട ണ്ടാവൂലല്ലോ ചീര ചെലേ തൈക്ക്
ഇല്ല ചെൽത് അങ്ങനെ ഉണ്ടാവും ഞങ്ങക്ക് പച്ചേണ് എല്ലാം ഉണ്ടാവും ചെയ്തു
ഏ പാട-
ചോപ്പ് ണ്ടാക്കിട്ടുണ്ടായി ഇന്നലെ കയിഞ്ഞു അല്ലല്ല പൊഴ ആ പാടൊക്കെ ണ്ട് പാടം അട്ത്ത്ണ്ട് കൊറച്ചങ്ങ്ട് പോണംന്നുള്ളു രണ്ടടി നടക്കണം
വെയില്
പൊഴേം വെള്ളം തോടെക്കെണ്ട്
ഈ ചീര എങ്ങനെങ്ങൾണ്ടാക്കല് ഇത് മുറ്റത്താണാ
ഏഹ്
മുറ്റത്താണോ
ഞങ്ങളെ പെരേടെ ബാക്കില് സലംണ്ട് ആ പെരേടെ ബാക്കില്
കാച്ചില്ണ്ടോ വെയിലൊക്കെ ഇണ്ടോ അവിടാ
നല്ലാ വെയിലുള്ള സ്ഥലാണ് അപ എല്ലാണ്ടാവും
പാവലാ
ആഹ് അതെ അതെ വിട്ട അങ്ങനെ പാകലാ ഞങ്ങള്
ഏ തൈയ്യ് വേറെ പറച്ച് കുയ്ച്ചങ്ങനെയല്ലായ്ക്കുലേ
ആഹ് അല്ലല്ല അങ്ങനെ ഞങ്ങള ചോപ്പ്ന്ന് ചീരണ്ടാക്കി അത് ണ്ടായില്ല, പിന്നെ അയ്ണ്ടാക്കിയ ഇത് ഞങ്ങളത് പാകീക്കാണ് വെർതെ പ്പൊ നല്ലോം ണ്ടാവണ്ട് ഒന്നായിട്ട് അവിടങ് കൊത്തി കളച്ചിട്ട് പാകി
ന ഒന്നു പാകി നോക്കണം ഹേ ഇവിടെ ഇത്ണ്ട് തടം ണ്ടാക്കിക്ക്ണ് അയ്ന് മണ്ണ്ണ്ട്
ആഹ്
അയ്ല് പാകി നോക്കണം
മ്മ്ഹ് എന്ന ആയിക്കോട്ടെ എന്നാ ശരിട്ടോ
അഹ് അഹ് ആഹ് ശരി